ഹലോ
ഹലോ ആഹ്
എന്തൊക്കെ വിശേഷം
നല്ല വിശേഷം ഉം ചായുടി അയ്ഞ്ഞു
മയണ്ടോവ്ടെ
ഇല്ലില്ല നല്ല വെയില്
ഇഹ് ഇവിടെ നല്ല മഴെ ത് ചോർന്ന് പ്പോ ഇപ്പ വെയിലർച്ണ്ട് നല്ല മഴേന്ന് കാറ്റും മഴിം
ആഹ് അ എന്തായന്നാവൊന്നാ ഞങ്ങളീ ഭാഗത്തൊക്കെ നല്ല വെയിലെന്നെ
ഉം
ത് ഉ വടക്കൻ ഭാ ഭാഗാവുംല്ലേ
ആഹ് ആഹ്
ഉം ഉം
ന്ന്ട്ട് നല്ല മഴേയ്ത്ണ്
ഉം
അരക്കലും മുറ്റട്ച്ചല് കയ്ഞ് ചോറ് ചോറൊക്കെ ആയോ
ആഹ് കു കറിക്കൊന്നായിടട്ട് കിട്ടീട്ടില്ല
ആഹ് നിചോറ്ക്ക് ഉം ചായുട്യേയ്ന്
ആഹ് ആഹ്
ന്നാ ഫുഡ്ക്കെ എല്ലണ്ടാക്കുവോ
ആഹ് അത്യാവശ്യം വല്ലാണ്ട്ന്നുല്ല അത്യാവശ്യം
ഉം ആഹ് ആഹ്
ഉം
ഇങ്ങക്ക് ഏറ്റോം ഇഷ്ടപ്പെട്ട ഭക്ഷണെതാ
ആഹ് അങ്ങനെ ചോയ്ച്ചാ അങ്ങനെ അങ്ങനെ സ്പെഷ്യലായിട്ടങ്ങനെ ഒന്നുല്ലാ ഇഷ്ടപ്പെട്ടത് എന്നൊ
എല്ലം കയ്ക്കും അല്ലെ
ഉം ബിരിയാണീം മന്തിം മജ്ബൂസൊക്കെല്ല ഇപ്പ നമ്മളവ്ടെ ട്രെൻറ് അതൊക്കെ അങ്ങനെങ്ങട് കയ്ക്കും
ഉം
വല്ലാണ്ട് എറച്ചി ഐറ്റംസിനോട് വല്ലാണ്ട് അങ്ങണ്ട് ഇഷ്ടമല്ല പച്ചക്കറി ഫ്രൈഡ് റൈസൊക്കെ ആവുമ്പോപിന്നെ കൂടുതല അങ്ങനെയൊക്കെണ് ഇഷ്ടം ഉം പച്ചക്കറി ബിരിയാണിയോട് ഇഷ്ടാണ് അത ആഹ് അത്യാവശ്യം ചെറ്തായിട്ട് വല്ലാണ്ടല്ല
ആഹ്
ഒരു ചെറിയ ചെറ്യേ കുഞ്ഞ് കുഞ്ഞ് കാര്യം നമ്മളെ വീട്ടിൽ ടൈം പാസ്സ്
ആഹ് ആഹ്
അവടെയോ
അവടെ വല്ലണ്ടോ പച്ചക്കറി
വല്ലാല്ല എന്തെങ്കിലൊക്കെ ചെർത് അവടെയോ
ആഹ് ബടെ കപ്പണ്ട് പൂൾ ഇതണ്ട് മഞ്ഞള്ണ്ട്
ആഹ് ആഹ്
പിന്നെ പയറ് ചെറ്യേ രണ്ട് പയറ് ണ്ടായീന്ന് കുമ്പളങ്ങ മഴേയ്തിട്ടൊരു സു ഉസാറില്ല
ആഹ് മഴ പെയ്യുമ്പോ അതൊക്കെ നശിക്കും ആഹ് ഒര്ത് പോവും ഈ പുഴുക്കട് അങ്ങനെള്ള സംഭവൊക്കെ വേം ബാധിക്കും
ആഹ് ആഹ് ചെടി കളൊക്കെ ഉണ്ടോ വീട്ടിൽ
ഉം കാര്യായ്ട്ടില്ല ഉം
ആഹ് പൊർത്ത് പോവല്ലേ
ആഹ് ചെർതായിട്ട്
ഭസ്ണയ്ച്ചാനൊക്കെ പോല്ണ്ടോ പൊർത്ത്ക്ക്
ഓഹ്
ഭക്ഷണം കയ്ക്കാൻ പോല്ണ്ടോ ചോയ്ച്ചാ പൊർത്ത്ക്ക്
ഇല്ലില്ല ഇല്ല ഭക്ഷണം കയ്ക്കാൻ പോവില്ല
ഉം ഇഷ്ടല്ല അതോ പോവാനിട്ടോ
ഉം ആഹ് താല്പര്യല്ല സ്വന്തമായിട്ട് കുക്ക് ചെയ്ത് കഴിക്കുന്നതിനാ തൃപ്തി
അഹ് ശരി
പിന്നെ സാഹചര്യം വന്ന് കഴിഞ്ഞാൽ ഹോട്ടലില് കേറി കഴിക്കാണ്ട് പറ്റൂല അതിന് വേണ്ടി വീട്ടില് ഉണ്ടാക്കാണ്ട് പോയി ഹോട്ടലിൽ കഴിക്കണത് ഇഷ്ടല്ല ഒട്ടും ഇഷ്ടംമല്ല അതിനോടാങ്കി യോജിക്കയും ഇല്ല നമ്മക്ക് നമ്മ ഇഷ്ടത്തിന് മ്മ് മായങ്ങളൊ ഒന്നോന്നു ചേർക്കാതെ നമ്മക്ക് നമ്മളേതായ രീതി കഴിക്കാ ഫാസ്റ്റ് ഫുഡ് താല്പര്യല്ല
ഉ ഞാനും പൊറ്ത്ത് വല്ലാതെക്കഴിക്കലോന്ന്ല്ല പിന്നെ ഞാൻപ്പം വായനാട് പോയ്നീ അപ്പോ
നമ്മ എന്തെങ്കിലും ഹോസ്പിറ്റലില് പോകുന്ന കേസോ അല്ലേ പൊറത്ത് പോകുന്ന എന്തെ ങ്കിലും കാര്യങ്ങൾക്ക് നമ്മ്ക്ക്
ഉം ഞങ്ങള് ഇന്നലെ വ ഇബടെ വയനാട്ട്ക്ക് പോയിനി ഇന്നലെ അപ്പം ഞങ്ങള് രാവില്ക്കക്ക് വെള്ളപ്പും
എന്ന് പോയി വയനാട്ടിൽക്ക് അതെ ഉം ഉം എവിടൊക്കെ പോയി
അവിടെ മൂത്താപ്പൻ്റെ മകള്ണ്ട് ആ വീട് കൊറെ കൊട്ത്തീര്ന്ന് അറ്ന്നൂറ് വീട് കൊട്ത്തില്ലേ ഒരേ പോലെ വീട്
ഉം ഉം
അയിലൊന്ന് ഓലെ വീട് പോയി പിന്നെ ചൂരൽ മല പോയി പിന്നെ ആ പൊട്ട്യേ പൊട്ട്യ സ്ഥലത്ത് മേലക്ക് കേറായക്കൂല ആ വര്ന വള്ളും
ഉം ഉം
ഓരോ കൂമ്പനാന വലിപ്പല്ലേ വല്ല്യകല്ല്കൾ വന്നാ അടിഞ്ഞ്ക്ക്ണെ
ഉം ഉം ഉം
ഓല് കൊറെ പോയന്നറ നറഞ്ഞ്ട്ടെ അത്ട്ട്ക്കാണ്ടോര് കൊറെ ടൊളിങ്ങാക്കിട്ട്ക്ക്ണോവ്ടെ കൊറേ കല്ല് പൊട്ടിച്ച്ക്കാണ്ടെ കൂട്ട്യച്ച്ണ് ഉം പിന്നെ ഓന്റെ വ്ട്ണ്ടായിനി ഓലെ വ്ട്ണ്ട് വ്ടിന്റെ മേൽഭാഗം മൊത്തം പോയിനി ബെ മുൻപ് മുൻഭാഗും വള്ളം വന്ന്ട്ടേ അവ്ടെ പോയി പിന്നെ ഞങ്ങള് കാരപ്പുഴ ഡാംല്ലേ
ഉം ഉം ഉം
ഉം അവ്ടെ നോളജ്‌ സിറ്റി അങ്ങനെങ്ങനാണ്ട് പോയാണ്ട്
നോളജ്സിറ്റിയൊക്കെ പോയി കണ്ടാ
ആഹ് ഉള്ള്ക്ക് കേറില്ല ഉള്ള്ക്ക് കേറാന് ഒമ്പത് മണിക്കാണ് പക്ഷെ ഞങ്ങള് നേരത്തെ ആറ് മണിക്ക്ങ്ങള് പോയ്ണ് പോയി ഫസ്റ്റ് നോളജ്സിറ്റിക്കാ പോയത് ഒമ്പത് മണി മുതൽ പതിനൊന്ന് മണിവരെറ്റേ നമുക്ക് ഉൾഭാഗം കേറി കാണാം
ആഹ്
ഉം നല്ല കഞ്ഞിക്കെണ്ട്
അതെല്ലേ
ഉം ഞങ്ങളോര് രാവിലെ ഏഴ് ണിയപ്പോ എത്തീനാടെ ഏഴരായപ്പൊത്തിന് ആഹ് പിന്നെ ഞങ്ങള് അവ്ടെ ചുറ്റുഭാഗം നടന്ന് കണ്ട് ഞങ്ങളോവ്ട്ന്ന് നേരെ പിന്നെ വയനാട്ട് പോയി
ഉം
ഇബടെ രാത്രി ഒമ്പണ്യായി എത്തിയപ്പോ ഞങ്ങള് ഉച്ചക്ക്ല്ലത് ബിരിയാണി വെച്ച്ണ്ടോയേക്കേനി
ആഹ് നിങ്ങ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടോയതാണോ അല്ലെങ്കിൽ അവിടെന്ന് വാങ്യാ
ചപ്പാത്തി വെള്ളപ്പം നൂൽപ്പുട്ടും വാങ്ങി അയ്ക്ക്ല്ലേ കറി ഞങ്ങള് ഇണ്ടാക്കിക്കോണ്ടോയി ബിരിയാണി ഇണ്ടാക്കിക്കൊണ്ടോയി വൈകുന്നേരത്തിന്ള്ളേ ചപ്പാത്തീം കറി അവ്ട്ന്ന് വാങ്ങിപ്പോന്ന് ബീട്ട്ന്ന് തിന്ന് പിന്നെ ഞങ്ങള് ചൊര്ത്ത്മ്മൽ കൊറെേ സമയം കുടുങ്ങി വെയിറ്റ് ചെയ്യാന് പെരും ബ്ലോക്കേനി
ആഹ് ആഹ്
അങ്ങട്ട് പോയപല്യേനി ഇങ്ങട്ട് പോന്നപ്പളാ കുടുങ്ങിയത്
ആ അങ്ങനെയൊക്കെ ഒരു യാത്രയിലായിന്നു പ്പം
ഉം
നര ഉം ഇന്നലെ എപ്പഴാ രാത്രി അതൊക്കെ ഒരുപാട് നേരം വൈകിയോ എത്താൻ
ഒമ്പതണി
ആഹ് ആഹ് ആഹ്
ഇപിടെ വേകം എത്തിണ് ഞങ്ങൾ
രാവിലെ അഞ്ച് മണിക്ക് അഞ്ചരക്കോയോ
ആറ് മണിക്ക്
ആ ആറ് മണിക്ക്
ഉം പിന്നെ മേലൊരു ഗ്ളാസ് ബ്രിഡ്ജ്ണ്ട് ചൂരൽ മലേല് ഗ്ളാസ് ബ്രഡ്ജ്ണ്ട് അതിന് ഞമ്മള് ജീപ്പ് പോണം ഒരാക് മുന്നൂറു പ്യെ കേറാന്
ആഹ് അ ആഹ്
ഉം പിന്നെ വണ്ടിക്കൂലി മാണം ജീപ്പ് കൊണ്ടോണ കൊറേ അങ്ങട്ട് പോവാനുണ്ട് അയിന് ഞങ്ങൾ ചെന്ന് അയിമ കേറി അപ്പം ഒരു മഴ പാറി അത് വല്ലാ ബുദ്ധിമുട്ടാക്കിയില്ല മയ അല്ല എന്നാ വെയിലറച്ചോണുംഒരു ചെറ്ങ്ങനെ പാറലൊള്ളേനി വല്ലാതെ ഊക് പെയ്തിട്ടില്ല അവിട്ന്ന് ഞങ്ങള് പേടിച്ചീനിം വയനാട് പോയപ്പം അവിടെ മഴന്റെ ഏരിയല്ലേ
ആഹ് വീട്ടീന്ന് എത്ര മണിക്കൂറോണ്ട് അവിടെ എത്താൻ പറ്റും
അപ്പം രണ്ട് മണിക്കൂറ്
ആ ആ
പോയി ആറ് മണി ഏഴു മണി എട്ട് മണി ഒമ്പണി് ആയപം ഞങ്ങളവിടെതിണ് എട്ടര ഒൻപണിയാവും
ഉം
ചായൊകെ കുടിച്ചേരേണ് പോയത് പിന്നെ ഓലെ വീടൊകെ കണ്ട് അവിടെ കൊർ ചെന്ന് പിന്നെ കാണും ചൂരൽ മലേകോയത്
ആ ആ ആ
അവടിന്ങ്ങനെ നോക്ക്യാ കാണട്ടോ നമ്മള് ഇടിങ്ങി പോന്ന സ്ഥലങ്ങനെ ആ മണ്ണിട് പോന്ന സ്ഥലം വേറൊന്ന് കാണാ നോക്കിയാല് പക്ഷെ അങ്ങട്ട് ഇപ്പം കടത്തി വിടൂല മയക്കാലായോണ്ടേ എന്തേ സംഭവിച്ചാ കുടുങ്ങൂലേ ആ എപ്പളാ വരാപറ്റൂലെ മഴവെള്ളപ്പാച്ചിലല്ലേ പെട്ടനെഅങ്ങട്ട് ഊക്കൂടി വരലയ്കാരം
ഉം അതെ
പോലീസാര്ണ്ടാടെ പോലീസാര് നോക്കാനും നാട്ടാരൊകെണ്ടാടെ ഉം ഉം അവ്ട്ന്ന് നോക്കാവും ഓടുക്കുംഅറങ്ങാൻ അയക്കൂല മൂത്താപ്പന്റെ മകളെ വീട് ഞങ്ങൾ റോട്ടിമ്മന്ന് കണ്ട്കാ ഓൽത് മേൽഭാഗും
അപ്പ അവിടെ വീട്ടിൽക്ക് പോയില്ലേ മുത്താപ്പാടെ മോളെ വീട്ടിൽക്ക് പോയില്ലേ
ആഹ് അതിപ്പോ വേറെ സ്ഥലത്ത്ക്കാക്കിലേ ഇപ്പൊ നന്നൂറ് വീടീല്ലേ ഒരേ പോലെള്ളെ ആ നാന്നൂറ് വീടിൽ ആ അയിൽ അയിൽ ഒന്ന് ഓൽ അപം അങ്ങനെ എന്തോര് രസന്നോ മുൻഭാഗം നോക്യാണി വൈകുന്നേരാവുംമ്പക്കി ഇരികാനും വർതാനം പറ്യാനും ഒക്കല്ലത് ഒരു ത് പുല്ല് അപ്പറോം ഇപ്പറോ ഇന്റർലോക്ക്‌ട്ട്ങ്ങാണ്ട് റോഡ് നടൂകൂടെങ്ങെനെ പുല്ല് വിരിച്ച് നല്ലരെസണ്ട് ഫോട്ടോക്കെ ഇട്ക്കാന്.
അഹ് ആഹ് അങ്ങനെക്കോര്ത് ഒര് സമാധാനം വീഡിയോകളൊക്കെ കിട്ടി.
ആഹ് അടെണ്ട് പോസ്റ്റർ വെച്ചിണെ ഇനി കുട്ടികളൊക്കെ മരിച്ച ആൾക്കാരട്ടഎത്രെണ്ണാ ആൾക്കാരെ ഫോട്ടന്ന് ചെറി ചെറീയ മക്കളും അയ്. എന്നിട്ട് തെങ്ങി മനസ്ങ്ങെനെ പൊട്ട അവിടെ മൂത്താപ്പാന്റെ മകളെ മുത്തച്ചിയേ അന്ന് പോയിട്ട് ഇതരെ കിട്ടിട്ടില്ല. അത് മണ്ണിലടി പോയിട്ട്ണ്ടാകും കണ്ടിട്ടല്ലെയ്നെ അയിന കിട്ടീല്ല.
അതാരാരുന്നു മൂത്താപ്പാടമോള?
മോള മൂത്തച്ചി. മോളും അഞ്ചാ മ് മോ മോളും മോളേ മോളൊക്കെ പോവണ്ട്യേനി അടീല്. അപ്പോൽക്കൊരു പ്ടുത്തം കിട്ടി ആടെ മൽക്കൊമ്പ് കിട്ടി അഉമ്മാനെ പിട് ചിലരെ കുട്ടിനേക്ഷിച്ച് ആമൂതാപ്പാന്റെ മോള മോളെ. ഉ ഉം ഒര് കുട് ട്ടിങ്ങനെ കുടിങ്ങി കെടക്കേനു അയിനെ പിടിച്ച് രക്ഷിച്ച് മരം കെട്ടി അയിമ രക്ഷപെട്ട് ആരേം വെടെ ഇല്ലേയ്നോ. അണിയാൻ പിന്നെ അത് കഴിഞ്ഞപ്പെതിനു വന്ന്.
ഒരംഗം കഴിഞ്ഞ് അതീന്ന് രെക്ഷ പെട്ട ആൾക്കാരാണവരില്ലേ ഓഹ്.
ഉം ഹൗ നമുക്ക് മനസിന്ന് ഇങ്ങെനെ പോവൂല. പേടി എനി കൊറേ കാൽത്തന്ണ്ടായ്നു.
ആട പോയി കാണുമ്പോഴും അതെ നമുക്ക് ആഹ് ഒരു
ആഹ് മനസ്സടെങ്ങേറാണ് നോക്കനി അവിടെ നി ഓടിനുള്ളത്ണ്ട് രണ്ട് ബെഡ്ഡ്ണ്ട് ഹെൽമെറ്റ്ണ്ട് ബ്ലാങ്കറ്റ്ണ്ട്. രണ്ട് വർഷായിപ്പോഴിഞ്ഞിട്ട് എന്നിട്ടാടാ അതേ പോലെണ്ടാട.
അഹ് ആഹ് ആഹ്
അവിടെള്ള ആൾക്കാരെ ഉള്ളിൽ പെട്ടു പോയിണോ എന്നൊന്നും അറിയില വെല്യ റൂമാ ഫീസിറ്റർ റൂമെ
ആഹ് ഓ് ആഹ്
വീടിന്റെ വേക്ക് ഭാഗത്ത് ആഹ് നല്ല ബെഡ്ഡും ഇതൊക്കെണ്ട് ഡ്രസ്സും
ആഹ്
മൂത്താപ്പാന്റെ മോളാപെരെന്റെ അടുത്തേക്ക് പോവാൻ കഴിയൂല ഫുള്ള് കാടാ.
അതെലേ ആഹ് ആഹ് എന്നാ ശെരി.